ഹലോ കേക്കുന്നുണ്ടോ
ആഹ് കേൾക്കണ്ട്
എന്തക്കെയ്ണ്ട് വിശേഷങ്ങള്
സുഖയിട്ടിരിക്ക്ണുചായ കുടിച്ചിരിക്ക്ണു ആഹ് പിന്നെ എല്ലാണ്ട് നാലേ മുക്കാൽ കായല്ലോ
ആയിര്ഹ്ഹ് ഞങള് ത്തിട്ടില്ല ചേട്ടാംന്ന് ചോറക്കെ തിന്ന്അത് കാരണം സമയന്നുംഅറിഞ്ഞില്ല
ആഹ് നിങ്ങൾ ലേറ്റ് ആയിട്ടാണോ കഴിക്കാറ്
ആഹ് കൊറച് ദിവസങ്ങളായിട്ടും പ്പ ങ്ങനെയാണ് പിന്നെ എനിക്ക് മോനുള്ളണ്ടെ അവൻ ഇങ്ങനെ വിള ച്ചാല് ചോറ്തിനാ നെന്നും വരൂല്ല അപ്പ അവന് കൊടുത്തിട്ടൊക്കെ കഴിച്ച് വരുമ്പോ ഒരു നേരവും അത് കാരണം അരണ്ടു വയസായിട്ടുള്ളൂ
ആണല്ലേ ആഹ്
ഉം അപ്പ അത് കാര്ണം ട്ടൈമിത്തിരി വൈകി ഉം ചായ ഞാൻ പെട്ടന്നോർതു ഞങ്ങള്പൊ കയിച്ചോണ്ടെ ഒര്ത്തൻ ചായ ടൈമ് മർക്ക്ണൂല്ല
അപ്പ നിങ്ങള് ചായകുടികുമ്പൊ സന്ധ്യയാവല്ലൊ
അതെ അതെ സന്ധ്യാവും സന്ധ്യക്ക് രണ്ട് പ്രാവശ്യം വെച്ച് വേണെങ്കി കുടിക്ക
ആഹ്
അങ്ങനെ പിന്നെ ചായക്കെന്തേലും കടിയെക്കെ ഇണ്ടാര്ന്നു ഇന്ന്
ഇന്നിവിടെ കപ്പയായിര്ന്നു കപ്പ പുഴുങ്ങിയത്
ആഹ് ആഹ് ഇഷ്ട്ടാണൊ കപ്പ എല്ലാരും കഴിക്കുവായിര്ക്കു അല്ലെ
അല്ല എനിക്കിഷ്ടല്ല പക്ഷെ അമ്മ വേറൊന്നും ഇണ്ടാക്കാത്തോണ്ട് ഞാനത് തന്നെ കഴിച്ചു
അത് ശരി
ബാക്കി എല്ലാവർക്കും അതൊക്കെ ഇഷ്ടം അപ്പൂപ്പനും അമ്മൂമ്മയും
ആഹ് ആഹ് ആഹ് വീട്ടിലെന്തെങ്കിലും കൃശിയൊക്കെ ഇണ്ടൊ
വീട്ടില് ഇവിടേ അപ്പൂപ്പൻ കൊറ്ച്ച് പച്ചക്കറികളൊക്ക നോക്ക്ൺണ്ട്
ആണോ പച്ചക്കറികള് മാത്രം കപ്പയൊക്കെ നടുവോ കപ്പയൊക്കെ ഇണ്ടൊ അവിടെ ആഹ് ആഹ് അധിക ഉണ്ടൊ ഇത് വീടിന്റ കൊറ്ച്ച് സ്ഥലത്ത് മാത്രൊള്ളു
ഞങ്ങൾക്കിവിടെ ഫ്രണ്ടിലൊരു കൊറ്ച്ച് പറമ്പുണ്ട് അപ്പ അവ്ടേ ഞങ്ങള് ചെറുതായി ട്ടൊന്ന്‌ വീട്ടിലേക്ക് വേണ്ടി മാത്രം പൊറത്തേക്ക് ഒന്നും കൊടുക്കൂല മൊളക് ഇ ഞ്ചി. മഞ്ഞള്, ചേന അതൊക്കെ
ആഹ് ഒരു ആവശ്യത്തിനുള്ളതായല്ലൊ
ആഹ്
ഒരു കറിക്കുള്ളതായി ആഹ് ആഹ് കൊള്ള പിന്നെന്താ മഴയൊക്കെ ഇണ്ടവ്ടെ
ഇന്ന് മഴയൊന്നും പെയ്തില്ല ഇന്ന് ഇവിടെ നല്ല വെയിലാണ് ഇന്നലെ ഇ ണ്ടായി അവിടെയോ
ഇവിടേ മഴ വെയ്ല് ഇപ്പ ഇങ്ങനെ രണ്ടൂസായിട്ട് മാറി മറിഞ്ഞിട്ടയിരിക്ക്ണെ കൊറ്ച്ചൂസം മുന്നെ ഫുള്ള് വെയിലായിര്ന്ന് അയിന് മുന്നെ മഴയാര്ന്നു ഇപ്പ രണ്ടൂസായിട്ട് ഇങ്ങന ഏഹ് താർ ഇങ്ങന ഡിമ്മായിട്ട നിക്ക്ണേ അന്നാലും ഇങ്ങനെ പെയ്യ്ണില്ല ഇന്നാ പെയ്യും അങ്ങനെയൊക്കെ ചെറിയ മഴയൊള്ളു വല്യ മഴയൊന്നു ഇല്ല
ഉം ചേച്ചിക്ക് ഒരു മോനൊള്ളു
ഉം ഒരു മോനൊള്ളു ഉം ഉം ആഹ് ഒരാള് പിന്നെ വീട്ടില് ഏഹ് വാപ്പി ഉമ്മി രണ്ടനിയത്തിമാര് അങ്ങനൊക്കെ
ആഹ് ആഹ്
ഉം പിന്നെന്താണ് ഇന്ന് ഞാറാഴ്ച്ച ഒക്കെ ആയിട്ട് വെറ്തെ വീട്ടിലിരിക്ക്യാണോ ഫുഡ്ഡ് ഇന്ന് ഞങ്ങക്ക് ആഹ് ബീഫ് ബിരിയാണി ആര്ന്നു ഇന്ന് സ്പെഷ്യലായിട്ട് ആഹ് അവ്ടെ എന്താര്ന്നു അവിടെല്ലാം ഇന്ന് സ്പെഷ്യല് ഇണ്ടാര്ന്നൊ
ഇവിട അങ്ങനെ ബീഫ് ഇണ്ടായി ചോറ് ബിരിയാണി ഞങ്ങള് ഞങ്ങള് ബിരിയാണി ഇണ്ടാ ക്കാറില്ല ഒന്നാമത് ഞങ്ങൾക്കങ്ങനെ ഉണ്ടാക്കാൻ അറിഞ്ഞൂടാ ഒരു വട്ടം ഉണ്ടാക്കിയപ്പോ അത് ശ ശരിയായേ ഇല്ല
ഓഹ് അതുണ്ടാക്കാൻ വല്ല്യ പാടൊന്നും ഇല്ല എല്ലാം കൂടെ എടുത്തിട്ട് ട്ടൊരു കുക്കറിൽ ഇട്ടിട്ടടിക്കാ ഞാൻ പറഞ്ഞു തരാ സിമ്പിളായിട്ട് ഞാമ്പറഞ്ഞു തരാം ച്ചെ ഏഹ് ഈഹ് ആഹ് നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി നമ്മളൊരു കറി വെക്കുന്ന സാധനങ്ങളൊക്കെണ്ടല്ലോ അതെല്ലാം എടു ത്ത് ആഹ് അത്രേം വേണ്ട ഇഞ്ചിയും വെളുത്തുള്ളിയും കൊറച്ച് ഇങ്ങനെ ഹോൾസ് സ്പൈസസ് ഉണ്ടല്ലോ ഈ പട്ടാ ഗ്രാമ്പൂ അതൊക്കെ ഇട്ടും പ്പൊക്കിട്ട് ആഹ് കൊർച്ച് നെയ്യൊക്കെ ഒഴിച്ചിട്ട് ഏഹ് ഈ ബീഫാണോ ചിക്കനാണോ അതെടുത്തിട്ട് നമ്മളു വേവിക്കണം കുക്കറിലെ ജസ്റ്റ്‌ വേവി മഞ്ഞള് വേണെങ്കി ഇട്ടാ മതി ഏഹ് കുരുമുളക് പൊടി ഒക്കെ ഇട്ടിട്ട് മൊളക് പൊടി വേണ്ടാ കുരുമുളക് ഈ ഇട്ടിട്ട് വേവിയ്ക്കുക അപ്പ നമുക്കൊരു ആഹ് അതീന്ന് വെള്ളം കിട്ടുവല്ലോ കൊറച്ച് വെള്ളം ഒണ്ടാവും വെന്ത് വരുമ്പം ആ വെള്ളത്തിലേക്ക് ആഹ് നമുക്ക് വീട്ടിൽ വേണ്ട എത്രാണോ അരി ആ അരി കഴുകീട്ട് അതിലിടാം ആ വെള്ളത്തില്
ചിക്കന്റെ വെള്ളത്തില്
ആഹ് ചിക്കന്റെ വെള്ളത്തില് ആ കുക്കറില് കുറച്ച് വെള്ളം ഉണ്ടാവല്ലോ
ഉം
ആഹ് കൊറച്ച് വെള്ളം വേൺ ഇനി കൂടുതൽ വേണങ്കി വീണ്ടും വെള്ളം ഒഴിക്കാം അതിൽ തന്നെ ആ ചിക്കൻ എടുത്ത് മാറ്റണം ചിക്കനെടുത്ത് മാറ്റണം എന്നിട്ടാ വെള്ളം വേണെങ്കി നമ്മള് വീണ്ടും വെള്ളം ഒഴിക്കാ എന്നിട്ട് അതിലേക്ക് കൊറച്ച് അരിയിടാ അന്നിട്ട് ഏഹ് കുക്കറിലടിച്ചു കഴിഞ്ഞാ നല്ല അത് ഞ നമ്മളിങ്ങനെ പല അരി മേടിക്കും അതിപ്പ നിങ്ങളുടെ ഒക്കെ ഇഷ്ട്ടനുസരി ച്ചുള്ള നല്ലൊരു അരി മേടിയ്ക്ക ഇങ്ങനെ കൈമാ റൈസാണ് കൂടുതലും യൂസു ചെയ്യുന്നേ ചെറിയ അരിയില്ലേ അതിനായിരിക്കും നല്ല ടേസ്റ്റ് ആ ഇത് കയുകി അതിലിട്ടിട്ട് ഒന്ന് ഏഹ് കുക്കറ് അടിച്ചു കയിഞ്ഞാല് നല്ലടിപൊളി ചോറ് കിട്ടും പിന്നെ ഗ്രേവി നമ്മള് വീട്ടില് സാധാരണ കറിയൊക്കെ വെക്കുന്ന പോലെ ച്ചിരി വെള്ളം ഒഴിക്കാതെ ടൈറ്റ് ആയിട്ട് മസാല ഉണ്ടാക്കിയാ സെറ്റ് ബിരിയാണിയാ അയ്ന്റെ ഹൈലൈറ്റ് ഇതാണ് ആഹ് ഈ ചിക്കനൊക്കെ വെന്ത വെള്ള ഒണ്ടല്ലോ ആ വെള്ളത്ത് ത്തില് ചോറ് വെച്ചാല് നല്ല ടേസ്റ്റ്ണ്ടാവും ഇത് നമുക്ക് കല്യാണത്തിനൊക്കെ കിട്ടണ പോലെ
എഹ് ചിക്കന് ഈ ചോറിന്റെ ഉള്ളില് മിക്സ് ചെയ്ത് കിട്ടണ ഒരു ബിരിയാണില്ലേ
ആഹ് അത് എല്ലാം കൂടി ഇട്ടടിക്കണം ഈ ചോറും ചിക് ക്കനും എല്ലാം കൂടിട്ടടിച്ചാ അതുപോലെ വരും പക്ഷെ അത് അത്ര വലിയ ടേസ്റ്റ് ഉണ്ടാവൂല ദം ബിരിയാണിയാണോ ഉദ്ദേശിച്ചെ ദമ്മന്ന് പറ
എനിക്കങ്ങനെ കു ഭ് ഭക്ഷ് ഭക്ഷണത്തെ കുറിച്ച് അറിഞ്ഞൂട ഞാൻ കാരണം ഞാൻ പൊറത്തെ ഭക്ഷണൊന്നും കഴിക്കണ ആളേ അല്ല
ആണോ വീട്ടീന്ന് മാത്രേ കഴിക്കൂ
വീടീന്ന് മാത്രേ കഴിക്കാറേ ഉള്ളൂ
ആഹ് അപ്പൊ പൊറത്ത് ഹോട്ടൽന്നൊന്നും കഴിക്കൂല
ഞങ്ങളങ്ങനെ എന്താ പറയാ അങ്ങനെ കഴിച്ചു ശീലിപ്പിച്ചിട്ടില്ല കാരണം എ അപ്പച്ഛന് അങ്ങനെ ഇഷ്ടല്ല പൊറത്ത്ന്ന് കഴിക്കണ്ട അത് കൊള്ളില്ല അങ്ങനെയൊക്കെ ഒരിതാ അതുകൊണ്ട് ഞങ്ങള് ആ ഇപ്പ ഫ്രണ്ട്സിന്റെക്കെ കൂടെ പോകും പക്ഷെ അത് വീട്ടിലറിയാതെ ക്കെ ഫ്രണ്ട്സിന്റെ കൂടെ ഒക്കെ പുറത്ത് പോകുമ്പോ എന്തെങ്കിലും കഴിക്കുള്ളു അല്ലാ
അപ്പൊ ഇങ്ങനെ മറ്റേ ഇതൊക്കെ ഇ ഇത് ബർഗറൊക്കെ കഴിക്കോ മോമോസ് ഒന്നും കഴിക്കൂല
ഉം
ഉം അപ്പൊ ഇത് കൊഴപ്പല്ല ഇത് നല്ലൊരു റെസിപ്പിയാണ് വീട്ടില് സുഖായിട്ട് ധൈര്യായിട്ട് പരീക്ഷിച്ച് നോക്കാൻ പറ്റുന്ന റെസിപ്പിയാ അതിന്റെ ഉദ്ദേശം ഇത്രേ ഉള്ളൂ റെസിപ്പി ആയിട്ട് പറയാണെന്ന് ബോറടിക്കും. ഇതിന്റെ ഉദ്ദേശം ഇത്രേള്ളൂ ആ ചിക്കന് അല്ലെങ്കിൽ ബീഫോ മട്ടനോ എന്താണോ നമ്മളാ വേവി ന്ന സാധനം ണ്ടല്ലോ അതിന്റെ ആ വെള്ളത്തില് ആ വെള്ളം നമ്മള് ആ കുക്കറില് നമ്മള് അടിച്ചു കഴിയുമ്പം ആ വെള്ളം കിട്ടും ആ വെള്ളത്തില് ചോറ് വെക്കാ അതാണ് അതിന്റെ കണക്ക് നമ്മളിന്ന് നമ്മടെ വെറക് നല്ല ടേസ്റ്റ് ആയിരിക്കും നമ്മളിനി നെയ് ചോറും മറ്റേ അരി ഇല്ലെങ്കിലും സാധ നമ്മുടെ വീട്ടില് അരി ഉണ്ടല്ലോ ആ അരിയാണതില് ട്ട് വേച്ചെങ്കില് അതിലും നല്ല ടേസ്റ്റ് ണ്ടാവും അതിനും ടേസ്റ്റ്ണ്ടാവും നമ്മള് സാധാ ചോറ് വെക്കുന്നരി സാധാ ചോറ് വെക്കുന്ന അരില്ലേ മട്ടഅ രിന്നോ അല്ലെ അല്ല ആ റേഷൻകടേന്ന് കിട്ടുന്ന നീളനല്ല സാധാരിണ്ടല്ലോ അത് സ് നമ്മൾ വാങ്ങിക് ക്കുന്നെ അതല്ലാതെ നമ്മള് സാധ ചോറൊക്ക കഴിക്കൂലേ ഇപ്പൊ മട്ട അരിന്നൊക്കെ പറയൂലേ അല്ലെങ്കിൽ റേഷൻ കടയിന്നൊക്കെ കിട്ടുന്ന സാധാരണ അരിയില്ലെ കുത്തരിച്ചോറോ വെള്- ള്ള ചോറോ ഒക്കെ ഉണ്ടാവുല്ലോ ആ അരിക്കെ അതില് ഏതായാലും ആ വെള്ളത്തിലിട്ടടിക്കുന്നതാണ് അതിന്റെ ആ കണക്ക് അതില് ഒന്ന് കുക്കറിൽ ആവിയേറ്റി എടുത്ത് കഴിഞ്ഞാല് വേല് വേവിച്ചെടുത്ത് കഴിഞ്ഞാൽ നല്ല ടേസ്റ്റ് ണ്ടാവും.
ഓക്കെ അന്നാ ഇതൊന്ന് പരീക്ഷിച്ച് നോക്കാ
ഉം വ് വെറുതെ നമ്മടെ മറ്റേ വെറും ചോറൊക്കെ വെക്കുമ്പോ വേണെങ്കി കുറച്ച് തേങ്ങാപ്പാലൊക്കെ ഒഴിക്കയാണെങ്കില് തേങ്ങാ ചോറൊക്കെ പോലൊക്കെ ആവും നല്ല എളുപ്പായിരിക്കും. പിന്നെ ഞാൻ പറഞ്ഞത് വീട്ടിൽ നിന്ന് മാത്രം കഴിക്കുന്ന ആളാകുമ്പോ ഇതൊക്കെ നല്ലതാണ് ചെയ്ത് സ്വയം ചെയ്യണ ആളാണെങ്കിൽ ചെയ്ത് നോക്കിയാലും നല്ലായിരിക്കും
സ്വയം ഞാൻ എനിക്ക് അങ്ങനെ പാചകം അറിഞ്ഞുടാ പക്ഷെ ഇതിപ്പോ പറഞ്ഞ സ്ഥിതി ക്ക് ക്ക് ഞാൻ ഇവിടെ പറഞ്ഞു നോക്കട്ടെ അമ്മേനോട് അപ്പൊ ഒരുമിച്ച് ചെയ്യാലോ
അതെ അതെ അമ്മ അത് എന്തായാലും ട്രൈ ചെയ്യും കാരണം എളുപ് പ്പം ഉള്ള പരിപാടിയണല്ലോ വേറെ ബുദ്ധിമുട്ടില്ല
കേട്ടിട്ട് കഴിക്കാൻ തോന്നി
അതെന്താ കാര്യംന്ന് വെച്ചാ പെട്ടന്ന് പരിപാടി കഴിയ്യേ ചിക്കൻ വെന്ത് കഴിഞ്ഞാൽ പിന്നെ കുറച്ച് മസാല ഉണ്ടാക്കാൻ അമ്മക്ക് അറിയാൻ പറ്റും. പെട്ടെന്ന് മസാല ഉണ്ടാക്കാൻ വലിയ പണിയൊന്നും ഉണ്ടാവൂല്ല ആ ചിക്കൻ അങ് വേഗം വെന്ത് കിട്ടി കഴിഞ്ഞാ ആ ചോറിതന്നെ അതി തന്നെവെള്ള ചോറ് വടിച്ചു കഴിഞ്ഞാൽ നമ്മളെ ഒരു നേരത്തെ പരിപാടി കഴിഞ്
ആഹ് ആഹ് ആഹ് പ്പെ ഇവിടെന്ന് വെച്ച് കഴിഞ് കഴിഞ്ഞാൽ അപ്പൂപ്പൻ അമ്മൂമ്മേ ക്കെണ്ട് അപ്പൊ അവരുടെയും കൂടിയും ഇഷ്ടം നോക്കിയിട്ട് ണ്ടാക്കാൻ പറ്റുള്ളു
അങ്ങനെല്ലെ അവർക്കൊക്കെ നല്ല പ്രായം ഉണ്ടാവുല്ലേ
ആഹ് ണ്ട് ണ്ട്. അപ്പൊ ചെലപ്പോ അവര് കഴിച്ചില്ലെങ്കിലോ ഇപ്പൊ ഞങ്ങള് വീട്ടില് ആ അൻ അങ്ങര് കാഴിക്കാറുണ്ടവര്.
ആ ആ ആ കല്യാണത്തിന് ഞങ്ങള് പോകുമ്പോ കഴിക്കൂല്ലേ? പുറത്തുന്നല്ലാതെ വേടി ക്കാറില്ലന്നല്ലേ ഒള്ളൂ
ഇല്ല
ഉം
പിന്നെ ഞങ്ങളിവിടെ മറ്റേ തക്കാളി ചോറില്ലേ? തക്കാളി ചോറ് മഞ്ഞ കളർ വരുന്ന അതൊക്കെ ഇണ്ടാക്കാറുണ്ട്. പക്ഷെ അത് ഞ അപ്പൂപ്പനും അമ്മൂമ്മയൊന്നു കഴിക്കൂല്ല ആ സമയത്ത് അവരത് കഴിക്കൂല അവര് സാധാ ചോറ് കഴിക്കുള്ളൂ എന്ന് പറയും.
ഇത് ഒരു കാര്യം ഉണ്ടപ്പം ഇതില് നമ്മ മറ്റേ അരി ഒരു കുറച്ച്. വേറെ ആരാ ഉള്ളത് വീട്ടില്? അനിയത്തിമാരോ അനിയൻ മരോ അങ്ങനെ ആരെങ്കിലും ഉണ്ടച്ച ആ അപ്പൊ നിങ്ങക്ക് രണ്ടുപേർക്ക് വേണ്ടിട്ട് മാത്രമായിട്ട് ഒരിത്തിരി അരി എടുത്തിട്ട് ഒരു വീട്ടില് ചിക്കനൊക്കെ മേടിക്കോ? അപ്പ ഒരു അഞ്ചാറ് പീസ് നിങ്ങൾക്ക് രണ്ടു പേർക്കും വേണ്ടി ഒരു നാലഞ്ച്പീസക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടേ നിങ്ങള് മാത്രമായിട്ട് അങ് ഉണ്ടാക്കിയാലും മതി. ഒരു ചെറിയ ഒരു നമ് ഒരു ഒരു എന്താ പറയാ ടെസ്റ്റ് ഡോസ് പോലെക്ക ഒന്ന് പരീക്ഷിച്ചിട്ട് വിജയിക്കയാണെങ്കിൽ പിന്നെ
സാധാ ചോറിൽ ഇത് ഇണ്ടാക്കിയ ടേസ്റ്റ് ഉണ്ടാവോ?
ടേസ്റ്റ് ഉണ്ടാവും. പക്ഷെ ഈ സാധാ ചോറിനെ നമ്മള് ഇപ്പോഴും കഞ്ഞി പോലെയല്ലേ വെക്കാ. വെള്ളം ഇങ്ങനെ അധികം മിക്ക വീട്ടിലും അങ്ങനെയല്ലേ കുക്കറിൽ വെച്ചാലും മറ്റേ റൈസ് കുക്കറിലാണെങ്കിലും വെള്ളം അധികം വരും നമ്മള് കളയും. അങ്ങനെയല്ലേ? അപ്പൊ ആ മറ്റേ ആ അരി എത്രത്തോളം സക്സസ് ആകും ടേസ്റ്റ് ഉണ്ടാവും പക്ഷെ അതിങ്ങനെ വെന്ത് ആ വെള്ളോക്കെ കറക്റ്റ് ആയിട്ടൊക്കെ വരികാണെങ്കില് അടിപൊളിയായിരിക്കും നല്ലതായിരിക്കും. ആ അതിന്റെ അളവ് പറയാൻ മ് നമുക്ക് പറ്റൂല. ഓരോ ഇതല്ലേ മറ്റത് പിന്നെ എങ്ങനെ പോയാലും നെയ്ച്ചോറിന്റെ അരി വെക്കണുന്നത് നമ്മൾ കറക്റ്റ് അരി അങ്ങനെ വെന്ത് വരണ പോലെ വെ ക്കോള് അത് പിന്നെ പാത്രത്തിലൊക്കെ വേണേ വേവിക്കാം. കുക്കറിൽ വേണോന്നില്ല.
ആ ആ
ഇങ്ങനെ നോക്കിയൊക്കെ നമ്മുക്ക് ഉണ്ടാക്കാം.
ചെയ്തു നോക്കാം.
അത് തന്നെ എന്നാ ശരിയടാ ഞാൻ വിളിക്കാം എന്നാ.
ആഹ് ഓക്കെ ശരിയെന്നാ.
ഓ ഓക്കെ.